ഹലോ ആഹ് കേക്കുന്നുണ്ടോ എന്താന്ന് വി സുഗായിരിക്കുന്നു. കൊഴപ്പൊന്നുല്ല. അവിടെ എന്തൊക്കെ വിശേഷം
സുഖം അങ്ങനെ പോകുന്നു
ചായൊക്കെ കുടിച്ച് കഴിഞ്ഞ ഇല്ല ഇന്നപ്പ ഭയങ്കര കാറ്റൊക്കെണ്ട് രാത്രിതേക്കായിരിക്കും ഇന്നലെ അങ്ങനെ ആയിരുന്നു. ഇന്നലെ ഒരു രണ്ട് മണിക്ക് തൊടങ്ങിട്ട് മഴ ഏയു മണി എട്ട് മണി ഒക്കെണ്ടായിരുന്നു അതുവരെ മഴയായിരുന്നു കാറ്റും തണപ്പം ആ ഇന്ന് പകലൊക്കെ വെയിലെന്നെയായിരുന്നു ഇപ്പൊ ഒരു നാലുമണിക്ക് ശേഷം ചെറുതായിട്ട് ഇരിട്ട് മൂടിട്ടൊക്കെ കാറ്റ് ആഹ് മഴക്കുള്ള കോളുണ്ട് ഞാനി വിടെ പെരന്തൽമണ്ണാ
പെരിന്തൽ മണ്ണ ആ ഞങ്ങള് ആനക്കയം ങ്ക കെട്ട്ക്ണോ മഞ്ചേരി ആനക്കയം
ആഹ് ആഹ് അതാ
ഉം വീട്ടില് ആരൊക്കെള്ളെ
ഇവിടെ അച്ഛന് അമ്മ രണ്ടനിയമ്മാര് പിന്നെ അച്ഛമ്മ പിന്നെ കെട്ടിച്ചു വിട്ടവിടെ അമ്മയും അച്ഛനും ചേട്ടണം മത്ര
ആഹ്
ഞാൻ പിന്നെ ഒരു മോളുംണ്ട് രണ്ട് വയസ്സ് രണ്ടു വയസ്സാവുന്നേള്ളൂ അവക്ക്
ഏ ഇൻക്ക് രണ്ട് പിള്ളേരാണ് ചെറുതിന് രണ്ടു വയസ്സ് കഴിഞ്ഞു പ്രിക്ക് ഉം മോക്ക് ഏ ഏത് മാസ
അവക്ക് ആഗസ്റ്റ് പത്തിന്
ആഗസ്റ്റില്ല്ലേ ചെറിയ മാറ്റണ്ടാവൊള്ളൂല്ലേ മക്കള് സംസാരിക്കോള് ഉം
അവളല്ലാം സംസാരിക്കും ഇപ്പതാ ഉറങ്ങി എണീറ്റുണ് അതിന്റെ ചെറിയ വാശിയൊക്കെണ്ട് അവിടെ കുട്ടി സംസാരിക്കുവോ
അവ ആഹ് മനസിലാവും ചെലത് നമ്മക്ക് മനസിലാവില്ല ചെലതൊന്നും അങ്ങനെ മൻ സ്സിലാവൂല്ല ക്ഷെ അവള് പറയുന്ന എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നൊക്ക്‌ണ്ട് ഉം അവിടെ അവസ്
എങ്ങനെ
അവിടെ സംസാരിക്കില്ലേ കുട്ടി ആൺ കു
സംസാരി പെൺകുട്ടി പെൺകുട്ടി അവള് സംസാരിക്കും പക്ഷെ ഓളോട് പറയുന്ന കാര്യം നമുക്കൊക്കെ ആങ്യം കാട്ടിക്കാണ്ടെങ്കിലും മനസ്സിലാക്കും പക്ഷെ എന്താണ് ചിലതൊക്കെ മുണുങ്ങിവിട്ട്കാണ്ടേക്കാരം
അത് വ്വളോട് പർഞ്ഞു കഴ്‌ഞ്ഞാലേ ഹസ്ബന്റിന്റെ വീ ല് വ്വക്ക് കളിക്കാനും ആളില്ല കളിപ്പിക്കാനും ആളില്ല പക്ഷെ ന്റെ വീട്ടില് പറയുമ്പോഴേ ഇവിടെ എല്ലാവരും ഉണ്ട് അം മ്മ അച്ഛൻ രണ്ട് അനിയന്മാര് നാ ത്തൂന് അച്ഛമ്മ അപ്പൊ അവര് ഒക്കെ അവള പിന്നെ കളി ക്കാനിങ്ങനെ ഇരുന്നിട്ടേ നമ്മള് പറയുന്ന എന്ത് കാര്യാണെങ്കിലും അവള് പെട്ടെന്ന് പറയും അതുകൊണ്ടന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവള് സംസാരിക്കാൻ തുടങ്ങിയിരിന്നു
ആഹ് ആഹ് എന്നാ വന്ന്
ഞാന് ഒരാഴ്ച കഴിഞ്ഞു ഇനിപ്പൊ നാളെപ്പോവും നാളെ പോവും ഞാന് അല്ല ഞാനത് കൂടുതല് ക്കാറുണ്ട് പക്ഷെ നാളെ ഒരു ആശുപത്രിക്ക് എനിക്ക് വയറുവേദന ഉള്ള കാരണേ അപ്പത് നോക്കിപ്പൊ ഹെർണിയെന്നാ പർഞ്ഞെ അപ്പൊ ഹെർണിയക്ക് സർജറി വേണം
ആഹ് ആഹ്
അപ്പൊ നാളെപ്പൊറ്റപ്പാലം വ്വടെ പെരിന്തൽമണ്ണ ഇല്ല മഞ്ചേരി അന്വേഷിക്കാൻ പർഞ്ഞു പക്ഷെ മഞ്ചേരി മെഡിക്കൽ കോളേജല്ലെ അവടെ പല അസുഖങ്ങളും ഉള്ള ആൾക്കാരാവില്ലേ
ങ്ങള് പ്പൊ എന്താണ് സർക്കാരല്ല മറ്റേ ഹോസ്പിറ്റലാ നോക്ക്ണേ
പ്രൈവറ്റല്ല ഗവൺമെന്റന്നെ നോക്കുന്നത് പക്ഷേ അവിടെ പർഞ്ഞ മെഡി ക്കൽ കോളേജ്പ്പൊ കൊറേ ആൾക്കാര് പല അസുഖത്തിനുള്ള ആൾക്കാരല്ലേ ചെലപ്പോ നമുക്ക് ബെഡ് കിട്ടൂല ആഹ് ബെഡോന്നും കിട്ടില്ലല്ലോ നമ്മക്ക് അപ്പൊവിടെ ഒറ്റപ്പാല ലത്ത് എന്താ ഹസ്ബന്റിന്റെ എന്താ കുടുംബക്കാരൊക്കെണ്ട് അപ്പൊ അവരൊക്കെ പർഞ്ഞു ഇവിടെ ഒറ്റപ്പാലത്ത് അവര്ടെ ആര ക്കെ സർജറി കഴിഞ്ഞെന്നു നല്ല നോ ക്കലും ഡോക്ടർമാരാണെങ്കിലും നേഴ്‌സ്മ്മാരാണെങ്കിലും നന്നായി നോക്ക്ന്ന്ണ്ട് ന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ കുട്ടീനെ നിർ ത്താൻ പറ്റില്ല കുട്ടീടെ കാര്യം ഓർത്തിട്ട് മാത്രേ ഒള്ളൂ ഇപ്പൊരു ടെൻഷൻ
ഉം പാലുടി നിർത്തീല്ലല്ലോ
ഇല്ലേ പാലുകുടി നിർത്തീട്ടില്ല അല്ല അവളേം കൊണ്ടോവണം ഇന്നട്ടനിയന്മാരോട് ആഹ് അനിയന്മാരോട് ആരോടെങ്കിലും അവടെ റൂം എന്തെങ്കിലും എടുക്കാൻ പറയണം ഇവളൊറങ്ങ ന്ന സമയം അവിടെ കൊണ്ട് കെടത്തണം അല്ലാണ്ട്
പ്രേഷം ചെയ്യ്ണാ ആ ടൈമില് കൊഴപ്പണ്ടാവൊള്ളൂ അല്ല ഞാ പിന്നെ ഇങ്ങള് ബെഡിൽ കടക്കുമ്പോ പിന്നെ ഇട്ത്ത് കടത്തിയാ മതിയല്ലോ.
ആഹ് പക്ഷെ അവിടെന്ന് അവിടെന്ന് പറഞ്ഞാൽ ഈ പലേ സർജറി കഴിഞ്ഞ ആള് ക്കാരാവില്ലേ പെട്ടെന്ന് ആഹ്
ആഹ് അല്ലെങ്കി പിന്നെ റൂമൊക്കെ സ്വന്തായിറ്റ് ഇട് ക്കണം അപ്പൊ ഇൻഷൂറൊന്നും കിട്ടൂലല്ലോ അമ്മക്ക്.
അതിന് അവിടെ ഇൻഷൂറൻസ് ഇല്ലാ തോന്ന്ണു.
ഏഹ് അപ്പ റൂമ് ഇടുത്താ ഇൻഷൂറൻസ് കിട്ടൂലന്നൊക്കെ പറയ്ണേക്കാ. വാഡില് കടന്നാലേ ഇൻഷുറൻസ് ഇട്ടൊള്ളൂ.
അതിനിൻക്ക് ഇൻഷൂറൻസ് കാർഡും ഇല്ലേ.
അപ്പൊ പിന്നെ റൂമ് കെടന്നാലും കൊഴപ്പല്ല അപ്പൊ പിന്നെ റൂമമ് കെടന്നാല് കൊഴപ്പല്ല.
ഇൻഷൂറൻസ് കാർഡ് ഇണ്ട്ന്ന്ണ്ടെങ്കി ഇവിടെ നമ്മടെ ഇ എം എസ്സിലൊക്കെ പോയാലേ. കൊർച്ച് പൈസ ഒരു പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താലും. ബാക്കി ഇൻഷുറൻസ് കാർഡില് കിട്ടിയാര്ന്നു. ഇക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്ത വല്ല്യ മിൻ ഒറ്റപ്പാലത്ത് ഗവൺമെന്റ് ആണ് അവടെ ഡോക്ടർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കണത്രേ.
ഏഹ് ഡോക്ടർക്കൊ?
ആഹ് നമ്മളെ അനസ്തേഷ്യ ന അല്ല നമ്മൾ ഈ മയക്ക് മയക്ക് സൂചി അടിക്ക്ന്ന ഡോക്ടർക്കേ.. മുൻകൂട്ടി നമ്മളെന്തോ പൈസ ആ കൊടുക്കേണ്ടി വെരും കാരണം അത് പ്രൈവറ്റ് ആയിട്ടാത്രെ വര്ന്നേ. അപ്പ നമ്മൾ അയാൾടെ ഫീസ് കൊടുക്കണംന്ന് പറഞ്ഞു.
ഏഹ് ഏഹ്.
ഉം
അങ്ങനെ വാണ്ടിയെരും ഇന്നട്ട് എന്താ നല്ല വേദന ഇണ്ടപ്പോ അതപ്പോ മരുന്ന് കുടിക്ക്ണ്ടൊ താൽക്കാലികം?
താൽക്കാലിക ഒരു മരുന്ന് തന്ന്ട്ട്ണ്ട് പക്ഷെ അത് കുടിച്ചിട്ടും ഭേദൊന്നുല്ല നല്ല വേദന എടക്കി വെരും. എടക്ക് അതിനും വേണ്ടി കൊഴപ്പല്ല നമ്മളെ സാധാരണ പോലെ.
ആ ആ എങ്ങനെ നമുക്ക് പിരീഡ്സ് ആവുമ്പോ ഉള്ള എല്ലാ വേദനയാ അടിവയറ്നോ
അല്ല ഇക്കി പൂക്ക്ള്ന്റെ അവ്ടെണ് ഹെർണിയെ അപ്പ ഇങ്ങനെ എന്താ നമുക്ക് ഒരുമാതിരി എരിച്ചിലും പൊകച്ചിലും ഒക്ക പോല ഒര് വേദന ഒര് പൊറ്തികേട്
ആ ആ ബുദ്ധിമുട്ടേക്കാരം ഉം ഉം
ഉം ബുദ്ധിമുട്ട്ണ്ടെ
ഉം ഉം ചേട്ടനെന്താ പണി കുട്ടിന്റെ അച്ഛന് എന്താ പണി
അവര്ക്ക് ബെങ്കിലാണേ,
ആ എവ്ടെ പെര്ന്തൽ മണ്ണേ എവ്ടെണ് ബാങ്ക്ല്
അല്ല കൊപ്പം കൊപ്പത്ത്ക്ക്യാ ഇന്നെ കല്യാണം കഴിച്ചതെ
ഏ കൊപ്പൊ കൊപ്പം പറിണ എവ്ടെയാ
പട്ടാമ്പി
ഉം പട്ടാമ്പി മീൻസ് കോ
അല്ലയ് ഇവടെ എന്താ പറയാ ഉം പട്ടാമ്പി കേട്ടിട്ടില്ല്യ ഇങ്ങള്
പട്ടാമ്പി കെട്ട്ക്ക്ണ് പക്ഷെ നമ്മളെ ജില്ലെതല്ലല്ലോ കേര്ളത്തിൻ പൊർത്താ ഉം അതെ ആ പാലക്കാട് അതാ ഞാൻ ചോയ്ചെ ഏത് ജില്ലെലാണ് കേട്ടീണ്ട് പട്ടാമ്പിയൊക്കെ ഉം ഉം അപ്പൊ പിന്നെ ഇങ്ങനെ വന്നാലു ഒരീസിന് രണ്ടീസം വന്നാ മൊതലാവൂ ല ലെ വരുമ്പം കൊർച്ചീസം നിക്ക ഉം ഉം അങ്ങനെ
ഇങ്ങളെ കല്യാണം കഴിച്ച മഞ്ചേരിക്ക്യാ
ഇന്റത് എന്താണ് മഞ്ചേരിയ ചോയ്ച്ച ഏയ് കിലോമീറ്ററ് ഒക്കെ ഡിഫ്റൻസ് ഒള്ളൂ വീട് ആ ഭർത്താവിന്റെ വീടും ഇന്റെ വീടും ഏഴ് കിലോമീറ്ററോക്കെ ആ അത്രക്കണ്ടാവോള്ളൂ
അപ്പം ഇങ്ങള് വീട്ട് പോവാറൊന്നുല്ല്യ
പോവാറില്ലെ ചോഴിച്ച പെര്ന്നാക്ക് പോയി പോന്നതാ പെരുന്നാക്ക് ഇഞ്ഞി ചെലപ്പോ അ വ്യാഴാഴ്ച ചെലപ്പോ വെള്ളിയാഴ്ച സ്കൂൾന് ചെലപ്പോ അവര് അവധി ഇണ്ടാവും മുഹ റം പത്തിന്റെ അവദി പർഞാണ്ട് ഇണ്ടാവോ ആണെങ്കി അന്ന് പോണം മോന് മൂ മൂന്നാം ക്ലാസ്സ്‌ലാണേ സ്കൂൾ പോ തൊട്ങ്ങീണ്ട് സ്കൂള്ള്ളോ ആ ഇവടെ ഇൻ കെട്ടിചോട്ത്ത് അൽ ഇവടെ ഭർത്താവിന്റെ വീട്ട്ല് കുട്ടിയള ഇപ്പ ഇവട ഇല്ല വിദേഷ്ത്താണ് ജിദ്ദിലാണ്
അതെ
ഉം ഇവടെ ഇല്ല പിന്നെ അവ ര് ഞങ്ങക്കിൻ
ഉം
ഒന്നെങ്കി സ്കൂള് ക്കക്ക് പിന്നെ സ്കൂൾ ടൈമ് മാത്രം നോക്കാ വെള്ളിയാഴ്ച സ് സ്കൂൾ പോയാ പിന്നെ നാൽ തിങ്കളാഴ്ച സ്കൂൾക്ക് വന്നാ പോരെ സ്കൂളില്ലന്നാ മദർസ് നോയ് വ് രണ്ട് ലീവ് കൂടി ഒപ്പല്ലല്ലോ
അതെ
അപ്പ അങ്ങനെ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഒന്നിന് സ്കൂളിന് സ്പെഷ്യൽഒഴിവോ മദർസിന് സ്പെഷ്യൽ ഒഴിവോ എന്തെങ്കിലും കിട്ടിയാലേ പോവാൻ പറ്റ്ളു മദ്രസ പിന്നെന്തായാലുംഅന്ന് രണ്ടിസം ഒഴിവാക്കേരം ആഹ അങ്ങനെണ്ട പോവാൻ കൂടു ലേയ്ആ അങ്ങനെണ്ട് ആ പോകാൻനി പ്രയാസം അതന്നെ വെക്കേഷനിൽ മദ്രസല്ലാത്ത ദിവസം വേഗം പോവല തന്നെയനു വെക്കേഷൻൽ ആഴ്ചല് ആഴ്ചല് പറേപോലെ ഇപ്പളെ നിക്കാൻ പറ്റുള്ളല്ലോ വിചരിച്ചിട്ട് ഇങ്ങളൊക്കെ ഇ എന്താ ചെയ്യ ഈ കുട്ടികളക്കെ സ്കൂള ചേർത്തിയാൽ രണ്ടീസതെ ലീവിനൊക്കെ അവിടെന്ന് ഇങ്ങോട്ട്ത്തുമ്പോത്തിൻ അവിടന്ന്ഇങ്ങ ട്ടത്തുമ്പതിന് ഒരു ദിവസം കജുമ് പിന്നെ ഇവിടുന്ന് വെള്ളിയാഴ്ച സ്കൂൾ ഇട്ടാണ്ട് ങ്ങാണ്ട് വെള്ളാഴ്ച പോുകണെങ്കിൽ അന്നത്തെദീസം കഴിഞ്ഞു ഒരു ശനിനിക്കാ ഞായറാഴ്ച ഇവിടുന്ന് അങ്ങട്ട് പോണ സൗകര്യം
ഇപ്പോന്ന് പറഞ്ഞു കഴിഞ് ഏത് രാത്രി ഇപ്പൊ ഏത് രാത്രി വിളിച്ചാലും അനിയനോട് വരാൻ പറഞ്ഞാ അവൻ വരും പക്ഷെ അവ ൻകൊണ്ടാക്കി തരില്ല കൊണ്ടാക്കുമ്പോ അവർക്കൊക്കെ ഒ ഇടങ്ങാറാണ് ആഹ അങ്ങട കൊണ്ടാക്കി തരില്ല അവിടുന്ന് ഞാൻ ഇങ്ങട് വായോ കൊണ്ടു പോവാൻ വായോന്ന്. പറഞ്ഞാൽ എത്ര നേരം വഴുകിയാലും വരും പക്ഷെ കൊണ്ടാക്കാൻ മാത്ര അവന് ഇന്റർലോക്കിന്റെ
ആ ഇങ്ങൾക്ക് എത്ര വയസുണ്ട് ഇരുപത്തഞ്ച് അപ്പൊ അനിയൻ പഠിച്ചിറങ്ങിയക്കണ് എന്താണ് ജോലിക്ക് പോവാലോടങ്ങിയോ
ആഹ അവൻ പ്ലസ് ടു വരെ പോയി ഐ ടി ഐ പഠിച്ചു പക്ഷെ അവന ഐ ടി ഐനോടൊന്നും താല്പര്യംല്ല പറഞ്ഞു പിന്നെ അവന എറണാകുളത്തൊക്കെ പോയി വർ ഇതു അത് കഴിഞ്ഞ് കൊറച്ചായപ്പോഴത്തേന് കല്യാണം കഴിഞ്ഞു
ആ് ആഹ ഏ കല്യാണം കഴിഞ്ഞു ഇങ്ങക്ക് ഇരത്തഞ്ചവയസ് അപ്പൊ അനിയന് എത്ര വയസാ
ആ ഇരുപ ഇരുപത്തിമൂന്ന്
ഇരുപത്ത് മൂന്ന് ഞങ്ങടത് വല്ല്യേ
ഉം
മാറ്റല്ലല്ലേ
ആഹ് മാറ്റല്ല
ആഹ് അപ്പൊ അങ്ങനെ പോവുണ്ടാവുല്ലേ
ആ
ന്നട്ട്ങ്ങള് ഇവിടന്ന് അങ്ങട്ട് പാലക്കാട്ട്ക്ക് പോവാന അത് ചെയ്യാ ആ
ഞാന് ഇവിട്ന്ന് നേരിട്ട് ഒന്നരക്ക് ഒരു ബസ്സുണ്ടേ ഞാന് അതിന് പോവും അവടെ മൂന്ന് മണിയാവുമ്പോഴത്തിന് എത്തും ആ അല്ലെങ്കിൽ ബസ്സ് സ്സ് മാറി മാറി കേറണം ഇത് നേരിട്ട് ട്ട് ഒന്നരക്ക് ഒരു ബസ്ണ്ട് അതിന അങ്ങ് പോയിക്കഴിഞ്ഞാല് പിന്നെ മൂന്ന് മൂന്നര ആവുമ്പോം
രണ്ട് മണിക്കൂർ യാത്രല്ലേ ഇത്ണ്ടോ കെ എസ് ആർ ടി ഓട്ണ്ടോ അയ്ക്കൂടെ എന്ന പിന്നെ
ആഹ് പെരിന്തൽ മണ്ണേന്ന്ണ്ട് ഇവിടന്നില്ല അതെ
ഉം ന്ന പിന്നെ സുഖാണല്ലോ ഉം ഞാന് പെരുന്തൽമണ്ണൊക്ക് സ്റ്റാന്റ്ക്കാക്യാലും അനിയൻ പോവലാ അങ്ങനെ പോലോ
ആതെ
പിന്നെന്താ ഞാനേ ഇപ്പൊ കൊറ്ച്ച് തെരക്കിലാണ്. മോള് കരീണ്ട് ഞാൻ വിളിക്കണ്ടിട്ടൊ.
ആഹ് ശെരി ഇന്ന
ആഹ്